ഹലോ നല്ലർത്താനം എന്താ പണി?
അടുക്കളയില
ഉ എന്താ തുറക്കാനുള്ള ഉണ്ടാക്കണ പരിപാടിയാ
ഉം തുറക്കാനും അലച്ചക്കും
ആ പെലച്ചക്കും കടിയതൊന്ന്
ആഹ് പെലച്ചക്കും ക ഇല്ല ഓല ആണുങ്ങളാരും തിന്നൂല
ഉം എന്താന്നിട്ട്?
ചപ്പാത്തി
ഉം
കടല
ചപ് മ് ഏത് കടലാ വെള്ളക്കടല
ഇക്കടല ഉം കാപ്പി
ആഹ് എപ്പഴാ വെള്ളത്തിലിട്ട്
രാവിലെ വെള്ളത്തിലിട്ട് ഉച്ചക്ക് തീമണ്ട് അടുപ്പത്ത്
മ് ആക്കെ കുക്കറിൽ ഇട്ടാലല്ലേ വേവൊള്ളു
അല്ലേ ഞങ്ങക്ക് ഗ്യാസില്ലേ
ആഹ് ഗ്യാസ് ഇത് വരെ കിട്ടീട്ടില്ലേ
ഉം ഇന്ന് വണ്ടി വന്നേനി ഓര് പറഞ് ബില്ല് വന്നിട്ടില്ല ബില്ല് വരണമെങ്കിൽ അടുത്ത ആഴ്ചയാവും അടുത്ത വ്യാഴാഴ്ച സാധനം തരാ
ഉം ഉം
ഇന്നലെ ബുക്ക് ചെയ്ത്ക്ക്ണ്‌
ഉം തന്നില്ലല്ലേ
തന്നില്ല മറ്റേ മേസ് ആഹ ഇന്ത്യൻ തന്നെ
ഇന്ത്യൻ ആണല്ലേ കിട്ടാൻ പണി
ആഹ അതന്നെയാണ് പണി
ഭാരത് ഗ്യാസിന് അത്ര വിഷയമല്ലൊന്നും
ആഹ് ഇല്ലേ?
ഏ
ഇത് നാല്പ്പത്തഞ്ച് ദിവസം വേണം നാല്പ്പത്തഞ്ച് ദിവസമാണ് ബുക്ക് ചെയ്യാന് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച ച കഴിഞ്ഞിട്ടെ സാധം കിട്ടുള്ളൂ
ഏ അത് പിന്നെ ബുക്ക് അയിന്റെ തലെന്ന് നമ്മൾ നറക്കണ്ട രണ്ടീസം മുന്നേ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളു അറയും
ആഹ് ആദ്യൊക്കെ അങ്ങനീന ഇപ്പൊ മാറിയിക്കണാലോ
മ്
ഇപ്പൊ യുദ്ധം കാരണെ ഗ്യാസ് കിട്ട
ആഹ ആഹ
അതിന് ശേഷം ഇങ്ങനെയാണ്
ണ്ടാക്കി കഴിയാനായോ എന്നിട്ട്
ഉം കുറച്ചുകൂടി
ഉ കൊറെ വാണ്ട വണ്ടപ്പം പ ളിച്ചക്കും
ആഹ ആണെ
ആ ഗോതമ്പ് പൊടി എങ്ങനെ വാങ്ങണത് അതോ റേഷൻ പിടിത്തോ
അല്ല ഇപ്രാവശ്യ അവിടുന്ന് വീട്ടിന്ന് കൊടിന്നീന്നു താഴ്ത്തതും അവിടുത്തോ പടെ ഉം ഏഴ് ലോണ്ടായി നിഅത് ഉണക്കി പൊടിപ്പിിച്ച്
ആഹ ഗോതമ്പോ ആ പൊടി ല്ലല്ലേ പാക്കറ്റ് അപ്പൊ പൊട്ടിയല്ലേ കിട്ടല്
പുട്ട് പൊടിവിടെ പറ്റൂല അതൊരു ഒരാണ്
ആ തരിച്ചാ മതിയല്ലോ
ആഹ പൊടിിച്ചച്ച് ഞങ്ങൾ ഒരുസം തരിച്ചങ്ങാണ്ട് വെച്ചോക്കി എന്നിട്ടും ഒരു ബലം വെക്ക ചുട്ട് കഴിഞ്ഞ് കൊറച്ചാഴുമ്പഴെ
എങ്ങനെ ങ്ങള് കൊഴക്കല്
ചൂടു വെള്ളത്തി തന്നെ ആ
ഉംചെറിയ ചൂടെേ പറ്റുള്ളൂ ആ് തളച്ച വെള്ള ട് ക്കരുത്
ആ അങ്ങനെണ്ട്ല്ലേ
ചെറിയ ആ ചെറിയ ചൂടുവെള്ളത്തിൽ കൊഴക്കണം അപ്പൊ നല്ല മയാണ് ചപ്പാത്തി അതുകൊണ്ട് ഞങ്ങള് ഇപ്പ ഞങ്ങളധിക തോണ്ട് ഞങ്ങക്കും കിട്ടു ഇപ്പോ ഞങ്ങളത് ബി പി എം കാർഡേർക്ക്
നിങ്ങളുത് ആ കാർഡ്ക്ക് മാറിയാലോ ല്ലേ
ആഹ അപ്പൊ ഞ വടിണ്ട് അതേപോലെ കുറെ പൊടി അപ്പൊ ഞാനത് അധികന്താ പൂരി ഉണ്ടാക്കല് പൂരിയാണി ങ്കിൽഇവരൊക്കെ തിന്നും ആഹ
അതോണ്ട് പൂരിയാക്കും അപ്പൊ എല്ലാർക്കും പറ്റും ഞാന് ചോറും റവയൊക്കെ കൂട്ടി
ഏ ചോറൊന്നും കൂട്ടില്ല അരിപ്പൊടി കൂട്ടും കുറച്ച് ഒരു സ്പൂൺ റവ പിന്നെ തുള്ളി പഞ്ചസാര പഞ്ചസാര ഇട ല്ലില്ലതിൽ
ഏ ഏ പഞ്ചസാര സേവില്ല
എന്നാ എണ്ണ അല്ലാതെ കൂ ആ
എടക്ക് റേഞ്ചി പോണണ്ട് ആഹ ഇപ്പൊ കേട്ട്
ഇൻക്ക് നല്ല കേക്ക്ണണ്ടെന്നാ
ആഹ ഞാൻവടന്ന് അന ങ്ങീട്ടാവും ന്നാല്
ആഹ ചെറിയ ചൂട് വെള്ളത്തിൽ കുഴച്ചാ മതി അതന്നിറയാ എന്ന എണ്ണ വല്ലാതെ കുടിചൂല്ല
അത് രസമാണ് ചപ്പാത്തിനിലേറെ
അത് രാസാ നല്ല കറി മാണംചിക്കൻ കറിയൊക്കെ ഇണ്ടേൽ ഞങ്ങക്ക് ഇന്ന അതേ ഞാ എന്നിട്ട് പിന്നെ ഞങ്ങക്ക് പിന്നെ കൊറ ച്ച് മതിട്ടോ ഒരു നായി മതി അയന്ന ബാക്കി നിം അപ്പാപ്പിം കൊണ്ടോയ്ക്കണ് എന്നിട്ട് പിന്നെ ഞാൻ പരുത്തിയത് അട എടുത്തചീനി ഇനിയിപ്പോ സ്കൂൾിട്ടന്നിട്ട്താ അങ്ങനെ തിന്ന് കു പൊരിച്ചെടുത്ത പണക്കന്ന പിന്നെ ഇന്നും ഉണ്ടാക്ക കൊടുത്താലും കേടാണ് എണ്ണ ല്ലെ
ആഹ് എണ്ണൊ പൊരി എണ്ണയിൽ പൊരിച്ചല്ലേ മറ്റേപ്പ നമ്മള എണ്ണ തേക്കണല്ലേ ഒള്ളൂ
ആഹ് എല്ലാർക്കും ഉണ്ടോ നോമ്പ്
ഇല്ലയ് ഇന്ന് ഞാനു ഉമ്മിം മാത്രം നാളെ ഇഞ്ഞ് എല്ലാരും എടുക്കും
ഉം ഉം
ഇങ്ങള് കട്ടില് കൊട്ന്നോ
കൊടുന്നിട്ടില്ല
ഏഹ് അത് എന്താ വണ്ടി കിട്ടായിട്ടാ
വണ്ടി കിട്ടായിട്ടൊന്നും അല്ല അങ്ങനെ പിന്നെ അയ്മക്ക് നോക്കിട്ടില്ല കൊണ്ടരാൻ
ഏഹ് ഉം
അവിടെ എല്ലാർക്കും നോമ്പാണോ ഉം
ഏഹ് തന്നെ
ഉം ഉമ്മച്ചി ഉപ്പ ഉപ്പച്ചിക്ക് ലീവ് ആണെന്ന് പറഞ്ഞ അപ്പൊ ഉമ്മമ്മാനെ വിളിച്ചപ്പോ പറഞ്ഞു
ആഹ് ഇപ്പച്ചിക്ക് ഊര വേദനയായിട്ട് ലീവ് ആക്കിയതാ
ഏഹ് ഇമ്മമ്മാക്കും പൊന്നുനും ഉമ്മച്ചികും ഒക്കെ നോമ്പ് ഇണ്ട് പറഞ്ഞു
ആഹ് ഇമ്മമ്മ പിന്നെ ഒന്നോട്ട് നോറ്റ്ക്ക്ണ്
ഏഹ് നോറ്റിക്കണോ ഉം ഇങ്ങളെ ഇമ്മമ്മ
ആഹ രണ്ട് ഇമ്മമ്മമാരും
ആഹ് ഏഹ് അവിടുന്ന് കൊണ്ടണ് കെടുക്കും ഇമ്മമ്മാക്ക് കടി നെക്കെപറഞ്ഞു
ആഹ്
ചോറ് നെയ്ച്ചോറ് വെച്ചൊക്കെണ് പറഞ്ഞു
തന്നെ നാളെ അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടാക്കണം ഇന് ഇപ്പെ ഞങ്ങള് മാത്രമല്ലേ ഒള്ളൂ കരുതി
ആഹ് എല്ലാരും. ഉണ്ടാകുമ്പോ ഒന്നും മുതലാവൂല
ആഹ് ഉം എത്രങ്ങാനും മാണം
അപ്പൊ ചോറ് വച്ചാ മതി
അപ്പൊ ചോറ സുഖം പിന്നെ അടുപ്പത്താവുമ്പോളേ കൊറേ നേരം നിക്കെലെന്നും നാടക്കൂല
ഉം എല്ലാം ഇണ്ടാക്കണ്ടെ അടുപ്പത്ത് ഒരു അടുപ്പാ കത്തിക്കാ
ഉം ഒന്നോള്ളൂ
ഏഹ് അപ്പൊ ഒന്ന് നാർത്തെ തുടങ്ങണം ഒന്നായി ഒന്നായി ഒന്നായി അങ്ങനെ വരണ്ടേ
ആഹ് അങ്ങനെ വരണം
ആഹ് അപ്പം എത്രങ്ങാനും സമയം പുടിച്ചും
നല്ലോം സമയം പിടിക്കും അവിടെ പാമ്പിനെ കണ്ടിനി പറഞ്
ആഹ് ആര് പറഞ്
ഇമ്മമ്മ പറഞ്ഞ്
ആഹ് പാമ്പ് ഇണ്ട് ബാക്കില് ഇങ്ങനെ രണ്ട് മൂന് വ്ട്ടമായി കാണ് ണ്
അപ്പൊ നല്ല കാടായിക്കണോ ബാക്ക് ഭാഗം
ആ ഇപ്പൊ വെട്ടി കൊറെ ഞമ്മളെ തൊടുത്തത് ഞാനും വെട്ടി ട്ടി ഓലെ തെടു ആ അരു ഒക്കെ അവിടെ ഒരു വഴി ഉണ്ടാക്കി കാട് മഴപെയ്താ പിന്നെ പുല്ലും കാടും പൊന്തല്ലേ
എത്രങ്ങാനും ഇബടെ ഇല്ല അവിടെ ആക്ക്ണ്
ആഹ് അവിടെ നന്നാക്കിയത് ഒക്കെ ഓന്നായില്ലേ ആഹ് അങ്ങനെ എന്തേലും ഉണ്ടെങ്കി പിന്നെ കുഴപ്പില്ല
കുഴപ്പല്ല ഇത് അല്ലാത്തത് ഈമഴ കൊള്ളന്നോടം ഫുള്ള് അങ്ങ് പൊന്താണ്
ഇന്റർലോക്ക് വേണം അല്ലെങ്കിൽ സീറ്റ് ഇടണം
സീറ്റ് ഇടണം
അണ്ട് ഈ മെറ്റിൽ ഇട്ടിടത്ത് മാത്രമല്ല അല്ലാത്തടത്തും വേഗാഗം പൊന്തും
ആഹ് അങ്ങനെ തന്നെയാണ് അവിടതാണ് അവസ്ഥ അന്നതാ കാര്യത്തിന് ഞങ്ങൾളു രാവിലെ ഇരുന്ന് പറിച്ചെക്കാണ്
ഉം അപ്പൊ ഇനിയൊരു മയ പെയ്തൈഞ്ഞാ അതേ മാതിരി ഉണ്ടാവും
ആഹ് ഉണ്ടാവും
ഉം അല്ല പണിയാണ് ഇത് ഏഹ് പറയുമ്പ ഇവിടെ ആകെ കൊറച്ചു സ്ഥലേ ഉള്ളു ആ ഉള്ള സ്ഥലത്തന്നെ പൊന്തേല് എന്താണ് പറച്ചാനിട്ടാത്തൊരു പുല്ലു ആണ്
ആഹ് അങ്ങനത്തെ പുല്ലു തന്നാ ഇപ്പ ഉണ്ടാവണത് പറിച്ചാൻ കിട്ടൂല എന്നാ മഴ നനഞ്ഞു നിക്കുമ്പം പറിച്ചാൻ കിട്ടും ഇപ്പ എല്ലാവരും പെയിന്റിങ്ങിന് ഉപയോഗിക്കണ ആ പുട്ട് കുട്ടിയെഎഴുതണം സാധനല്ലേ അത് ഉപയോഗിച്ച് പുല്ല് പറിച്ചണ കാങ്ങിച്ചു തരുന്നുണ്ട്
ഏഹ് എങ്ങനെ
പക്ഷെ എങ്ങനെയോ ചോദിച്ചാ അതു നെരപ്പായ സ്ഥലത്തേ വീക്കൊള്ളീക്കാരം
വെരണ്ടോ
ആഹ് വരണ്ടോ നമ്മളീ ഇതിലൊന്നും പറ്റൂല മണ്ണിലൊന്നും
അങ്ങനെ കാട്ട് ട്ടിയത് മാൺ ഈഹ് മു നമ്മടെ മുറ്റത്തന്നുണ്ടല്ലോ ഇങ്ങനെ വളന്നഴിഞ്ഞിട്ട് പ ച്ചപ്പായാലു മായിരി ഞാൻ എന്നിട്ട് അതോണ്ട് ആ കുട്ടി ബ്ലേഡ് കൊണ്ട് വരണ്ടീക്കുവാണ്
ആഹ്
പിന്നെ നമ്മള് ചെത്തിക്കൂറിഞ്ഞില്ലാരും പുല്ല് പറിച്ചെന്നയാണ് വൃത്തി
ആഹ് വൃത്തികേടാണ് മറ്റേത് മണ്ണി ളകേലെ
പുല്ല് പററിച്ചെടുത്തെങ്ങാണ്ട് പൊക്കതാക്കി പൈസങ്ങന്ന് പൊന്തലൊടങ്ങി ആ അന്നാണിങ്ങനെ ഇത് മിക്കവാറും ഗ്യാസിങ്കേറിയതാ
ആഹ്
പുല്ലിന്ന് വരുന്നോ ഏഹ് പിന്നെ രണ്ടാമത് കോട്ടപ്പുറത്ത് ആഹ് ആഹ് സൂചിച്ചാലോടെ നിക്കണ് രണ്ട് സൂചി വെച്ചന്ന് കോട്ടയപ്പാടത്തൂന്ന്
അല്ലതെ മാറുന്നില്ലല്ലേ
ഉം ഹും ഇപ്പളും ഇതാ വിരലില ക്കൊക്കൊണ്ട് ഒരു അഞ്ചാറിനൊക്കെ ഇപ്പോളും ഉണ്ട് തളപ്പിങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ കൂടെ ഗുളിക ഇനിയിപ്പ നാളേം കൂടി ഒള്ളൂ അങ്ങോട്ട് കഴിഞ്ഞാ എന്താ
ഗുളിക തീർന്നു വീണ്ടും ഉണ്ടാവുക
ഉം ഫുഡ്ഡോന്നും അല്ല ഇപ്പതെന്തായാലും
ഉം
ഇങ്ങനെ പൊറത്തൂന്ന് തന്നെയാണ് അഹ് പുറത്തൂന്നണ്ട് നമ്മളെന്തിനേലും തിൻമ്പി എടുത്ത് തോരട്ട് കേറുമ്പോഴൊക്കെ ആകെ ഒരു ചൊറിച്ചിലു തൊടങ്ങും അതിനെന്തൊ അന്തരീക്ഷത്തിന്ന് എന്ത സംഭവം വരുവാണെ
ഇന്നു സ്കൂളില്ലായിനോ
ആ
ഉ
കൊ
ഉം
നയിഷു വിരുന്നാക്കാൻ പൊയ്ക്കണോ പറഞ്ഞിനി
ആഹ് ഓളു ഒതായിക്കു പോയിക്കണ്
ഉം
ഉമ്മാന്റെ പനിയെടുത്തോ ആഹ് ഓക്ക് ഒലെ അതയേക്കാ അതു മതി ഇവിടെ അപ്രത്തിന്റെ അങ്ങോട്ടുള്ള ചിന്ത ഉള്ളു
ഉം ഹു ഹു
എന്നായി കോട്ടെ
ആഹ് എന്നാ ശരി
ഉം